ആഹ് അല്ല പറഞ്ഞോ
എന്നാ വിശേഷം?
ആഹ് ഒന്നും പറയണ്ട മഴയൊക്കെ കാരണമേ- അമ്മയ്ക്ക് പനി പിടിച്ച് ഇപ്പോ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതേയുള്ളൂ. അഡ്മിറ്റായിരുന്നു ആഹ് ഇവിടെ മഴയാ-
ആഹ് അമ്മയ്ക്ക് പനിയാണോ?
ആഹ് പനിയാ ഇപ്പോ ആശുപത്രി രണ്ടു ദിവസം-
കിടന്നോ?
ഉം കെടന്നു എന്നോ പൈസയാ പ്രൈവറ്റിലായിരുന്നേ ഗവർ
ഹോസ്പിറ്റലില്ലായിരുന്നോ
ആഹ് ഗവർമെന്റിലേ പോയി ഒരു ദിവസം കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അവര് മരുന്നും തന്ന് ഇഞ്ചക്ഷൻ ഒക്കെ എട്ത്ത്. പക്ഷെ വൈകിട്ട് വീട്ടി വന്നപ്പോ വീണ്ടും കൂടി
ആഹ് ആഹ്
അപ്പം പിന്നെ നമ്മള്
ആഹ.
അത് നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യം ഇല്ലല്ലോ. പിന്നെ എന്നാ ചെയ്യാനാ പിന്നെ പ്രൈവറ്റി കൊണ്ടുപോയി.
ആഹ് അഡ്മിറ്റ് ആയിരുന്നല്ലേ?
ഉം അഡ്മിറ്റ് ആയിരുന്നു രണ്ടു ദിവസം രണ്ടു ദിവസം തന്നെ പത്ത് പതിനയ്യായിരം രൂവ
ആ അത്രയും ആയ അല്ലേ അതെന്താ അത്രയും ആവുന്ന് അത്രയും വലിയ ഹോസ്പിറ്റല് ആണോ?
ആഹ് വല്യ ഹോസ്പി ഇവട് ആ ചെക്കപ്പ് പ്രത്യേകിച്ച് വേറെ ചെക്കപ്പ് ഒന്നും ഇല്ല ഞങ്ങളും ചോദിച്ചു ഇതെന്താ ഇങ്ങനെ നമുക്ക് മരുന്ന് സെപ്പറേറ്റ് ആയിരുന്ന് പിന്നെ ബില്ല് അവസാനം അടിച്ചപ്പോ ആഹ് അവര് പറഞ്ഞത് ഏതാണ്ട് ടെസ്റ്റ് ഒക്കെ ചെയ്തു. അങ്ങനെ എങ്ങനെയാന്നാ പയ പക്ഷേ നമ്മളെ കൊണ്ട് പോവാതല്ലേ ടെസ്റ്റ് ചെയ കൊണ്ടുപോയല്ലേ ടെസ്റ്റിയ്ണ്ട് അങ്ങനൊന്ന് ഞാൻ കണ്ടില്ല അവടെ
ഇനിയെന്നാ അവര് ബഹളം വെക്കണമായിരുന്നു ഇത്രയേം വൽ ബില്ല് എങ്ങനെയാ ആവുന്നെങ്ങനെയാന്ന് ആർക്കറിയാം.
ആഹ് അവര് ചുമ്മാ മരുന്നിന്റെ നിങ്ങള് ഞങ്ങള് എക്സ് ട്രാ മരുന്ന് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി മരുന്ന് വാങ്ങിക്കുവല്ലോ വാങ്ങിച്ചാ കൊടുക്കണ്ടത്. അപ്പ അങ്ങനെ കൊടുത്തു അത് കഴിഞ്ഞപ്പോ അവര് പറ യാ എക്സ്ട്രാ ആയിട്ട് വേറെ മരുന്നും കൊടുത്തന്ന് അപ്പോ രണ്ട് മരുന്നോ ആദ്യമേ
കണ്ടോ കൊടുക്കുന്ന കണ്ടോ?
ഇല്ല ഞാൻ ഞാൻ കണ്ടില്ല ഞാൻ എന്നിട്ട് ചോദിച്ച് ഞങ്ങള് വാങ്ങിച് തന്ന മരുന്നാണല്ലോ കൊടുത്തേന്ന് ചോയ്ച്ച്
ഏഹ്
അവര് പറയുന്നത് നിങ്ങള് വാങ്ങിച്ച് തന്ന കൂടാതെ വേറെ മരുന്ന് കൊടുത്തു അങ്ങനാ ഇങ്ങനാന്ന് പറഞ് ആ മരുന്നിനാണ് ഉം ഇപ്പ ചെറുതായിട്ട് കൊറഞ് ഇനി അറിയത്തില്ല അഞ്ചു ദിവസം കഴിയുമ്പോ വീണ്ടും കൊ ണ്ടെല്ലണോന്ന് പറഞ്
അപ്പൊ അവര്ന്ന് പൊക്കോളാൻ പറഞ്ഞതാണോ ഡിസ്ചാർജ് പൊക്കോളാൻ പറഞ്ഞതാണോ
ആഹ് പൊക്കോളാൻ പറഞ്ഞതാ കൗണ്ട് കൊറവാണെങ്കി അഞ്ചു ദിവസം കഴിയുമ്പോ ഒന്നൂടെ ഏഹ് ചെക്ക് ചെയ്തിട്ടേ കൗണ്ട് കൊറവാണെ ഇനി അറി ത്തില്ല അഞ്ചൂസം കഴിയുമ്പൊ ചെല്ലണോന്ന് ന്ന് പറ
സൗണ്ട് കൊറവാണോ കൂടുതലാണോ
കൊറവാ കൊറവാ
കൊറവാല്ലേ ചുമ്മാ പനി മാത്ര ഉള്ളാരുന്നോ അതോ
പനി ശർദിലും
ആ എല്ലാം കൂടെ ഒന്നിച്ച് വന്നല്ലേ
ഉം പിന്നെ അവടെ പോയത് കൊണ്ടാ സത്യത്തി കൊറഞ് കാലാവസ്ഥേടയാ ഇപ്പൊ നമുക്ക് എല്ലാർക്കും ഓരോ അസുഖങ്ങളാ എല്ലാടത്തും ആശുപത്രിയിലൊക്കെ എന്നാ പിന്നെ വേറെ ഏതോ ഒരു വൈറസ് പനി വന്നിട്ടുണ്ട് പുതുതായിട്ട്
ആണോ ഈ കൊതുകീന്ന് വല്ലോം വരുന്നതായിരിക്കും
ആഹ് കൊറോണ പോലത്തെ ഒരു മ ആ ഇത് വന്നിട്ടുണ്ട് വൈറസ് ഇ ലോക്ക്ഡൌൺ ഒക്കെ ഇടു എന്നൊക്കെ പറയുന്ന് ആഹ് അതുപോലെ ആൾക്കാർക്ക് വയ്യാഴികയാ ആ അസുഖം വന്നു കഴിയുമ്പഴേ നമ്മൾ കൊറോണയ്ക്ക് പോലും മരുന്ന് കണ്ടുപിടിച്ചില്ല കുറച്ച് കഴിഞ്ഞ് ഇതിന് മരുന്നുംല്ല
ആ ശരീരവേദന ഒക്കെ ആയിരിക്കും
ഉം പനിയും ഒക്കെ ആയിരിക്കും അപ്പ അവരെല്ലാ ടെസ്റ്റും ചെയ്ത് നോക്കുവായിരിക്കും ഇതാണോ എന്ന അറിയാൻ വേണ്ടി ആഹ
ആ അങ്ങനെ ഇപ്പൊ അടുത്ത രോഗം ഇറങ്ങിയല്ലേ
ആ രോഗം മാറണ നമ്മൾ എത്ര എന്തൊക്കെ പറഞ്ഞാലും പ്രൈവറ്റിൽന്ന് ആ തന്നെ പോണം ഗവർമെന്റിൽ പോയ രോഗം മാറത്തൊന്നുമല്ല
ആഹ ഗവൺമെന്റ് ഇപ്പോ അവര് മരുന്നും ഗുളിക തരല്ലേള്ള അല്ല ചെക്കപ്പൊന്നും അവി ഇല്ലോ അങ്ങനെ
ആഹ അവര് ചുമ്മാ നാല് പാരസെറ്റാമോൾന്ന് വീട്ടിൽ വിടും അവർക്ക കൊള്ളല്ല ആഹ അവർ അവർക്ക് അറിയാ ആ ഉള്ളതല്ലേ അവർക്ക് തരാൻ പറ്റോ അവരയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ല പിന്നെ ഇച്ചിരി കൂടെ നല്ല സർവീസ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ ഗവൺമെന്റ് തരണം അതാത് ഇവരെന്ത് ചെയ്യാനാ അവരോട് ചോദിക്കുമ്പോ ഇവിടെ ഉള്ളതല്ലേ തരാൻ പറ്റത്തുള്ളൂന്ന് അവര് പറയും ഞാനും ചെക്കി ഒക്കെ പില്ല അത് ഒരു ദിവസം ഓട്ടോ വിളിച്ച ഇവിടുന്ന് വയ്യാതെ കൊണ്ടുപോയതാ എന്നിട്ട് രണ്ട് ഇഞ്ചക്ഷൻ എടുക്കും സാധാരണ നമുക്ക് ഒരു ഇൻചെക്ഷൻ എടുക്കുമോം കുറേണ്ടേ
ആ
സാധാരണ എ അങ്ങനാണല്ലോ ഇ ഇൻചക്ഷൻ എടുത്ത് കഴിയുമ്പം അല്ലെ ട്രിപ്പ് ഇട്ട് കഴുമ്പം കുറേ അങ്ങാനില്ല ആഹ കുറഞ്ഞില്ല പിന്നെ പ്രൈവറ്റ് പറ്റി കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് ഒരു ആശ്വാസആയത്
ഉം പ്രൈവറ്റിൽ അവരെ ന്നേരം ട്രിപ്പ് ഉണ്ടോ അവടെ
ആഹ അവിടെ ട്രിപ്പ് ഇട്ടു ഇഞ്ചക്ഷൻ എടുത്തു.
അവര് നല്ലായിട്ട് നോക്കുവല്ലോ അവര്
അതെ അവർക്ക് അവർക്ക് പൈസ കൊടുക്കുന്ന അനുസരിച്ച് അവര് നോക്കും നല്ല പൈസയും ഇത്രയും പൈസയൊക്കെ കൂടുതലാ
ആഹ അതെ അതെ
മഴയുണ്ടോ അവിടെ ഇപ്പ എങ്ങനെയാ?
ആ അയ്യോ ഉണ്ട് ഉണ്ട് മഴയ അതേ മഴ പെയ്തോണ്ടിരിക്കുവാ എടക്കി ആഹ കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ ഇടി മഴയും ഉ ഒക്കെ ആയിട്ട് കൊറെ വീടിണ്ട മണ്ടേ മരവും വീണ് അങ്ങനെ കൊറെ നാശനഷ്ടം ഉണ്ടായാ ഞങ്ങളടെ അല്ല കൊറ വേറെ കൊറെ ഇവടെ അടുത്താ ആ അങ്ങനെ കൊറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായാലും
എല്ലായിടവും മഴയാ ഇന്നിപ്പം ഇവിടെ അത്ര ഇച്ചിരി തോർന്നിരിപ്പുണ്ട്
ആഹ അതെ ആഹ മഴ പെയ്തിട്ട് പിന്നെ അങ്ങ് നിൽക്കുവാണെ പ്രശ്നമില്ല ഇത് പെയ്യാൻ തൊടങ്ങിയ പിന്നെ കുറേ നേരം അങ്ങ് മഴയായി
ആ മഴ സഹിക്കാം നമ്മക്ക് ഇടിയാണ് ഏറ്റവും പാട് ഏറ്റവും പാട് പിന്നെ കാറ്റും കാറ്റ അങ്ങനെ ഇല്ല ചാർജ് ചാറുള്ള മഴയേ ഒള്ളു
ഉം ഇവിടെ കാറ്റും വരും അതാ പ്രശ്നം കാറ്റും മഴെ ഇടി എല്ലാം കൂടെ വരുമ്പോഴ്‌ തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ആ
ഇഞ്ഞി പ്പ സ്കൂളും തൊറക്കാറായി.
അതെ അതെ സ്കൂളും അത് കൊണ്ടായിരിക്കും മഴ സ്കൂള് പിള്ളാര് പോകുമ്പോഴത്തേക്ക് ഉള്ളാണല്ലോ ആ സ്കൂള് തൊർക്കുമ്പോ അല്ലേലും ഉള്ളതാ മഴക്ക് ഒരു ഉം
കൊതുകുണ്ടോ
അയ്യോ കൊതുകു കൊണ്ട് കടക്കണ്ടായിരുത് ഹോസ്പിറ്റലിന്റെ അവിടെ ഇവിടെ എല്ലാം താണ്ടി ഇപ്പഴും കുത്തുന്നു
ആ അതെ നല്ല കൊതുക ഈ ത ഇതിന്റെ മഴയുടെ ആയിരിക്കും കൊതുക്
ആ അതെ മഴടെയാ മഴ പെയ്യുമ്പഴത്തേക്കും അങ്ങ് കൊതുക് കൂടും അസുഖം കൂടും ഉം
ചോമയൊക്കെ വന്നാലാ പാട് എനിക്കൊക്കെ ചുമ എത്ര നാളായി തൊടങ്ങീട്ട്
ചൊമയും ശർദ്ദിലും ഒക്കെ വന്ന് കഴിഞ്ഞാൽ തീർന്നു നമ്മള് ജെസ്റ്റ് ഒരു ജലദോഷം വല്ലോ ആണങ്കിൽ കൊറച്ച് കഴുമ്പോ നമുക്ക് ഒരു പാരസറ്റാമോൾ തിന്ന് മാറ്റാം ഇത് ശർദ്ദിലോക്കെ വന്നു കഴിഞ്ഞാ നമ്മൾ നിക്കത്തില്ല പാരസറ്റാമോളെലൊന്നും
ചർദ്ദിൽ അങ്ങനെ വരാൻ കാരണം അല്ലേ
ആഹ ശർദ്ദില് വന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഫുഡ് വലുതായിട്ട് ഒരുപാട് കഴിക്കുന്നില്ലായിരുന്നു അതാണ് കൗണ്ട് കൊറഞ്ഞത്അതായത് ഏ ഷുഗർ പ്രഷറ് ഒക്കെ ഉണ്ടേ
ആഹ്‌ ആഹ്‌ ആഹ്
അപ്പോ അതനുസരിച്ച് ഫുഡ് അങ്ങനെ കഴിക്കത്തില്ല
ആ അങ്ങനെ അസുഖം ഷുഗറും പ്രഷറൊക്കെ ഒള്ളോണ്ടാണോ കഴിക്കാത്തെ
ആ ഉള്ളതുകൊണ്ട് അങ്ങനെ എല്ലാ ഫുഡും ഒന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ
ആഹ്‌ ആഹ്‌ ആഹ്‌
ആഹ്‌ അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പം
പനി വന്നപ്പോം പിടിച്ചു നിൽകാനു ള്ള ആരോഗ്യം ഇല്ല
ഇല്ല ഇല്ല ആ മരുന്ന് കൊടുക്കുമ്പം വിടും നമ്മക്കൊക്കെ ആണല്ലോ അങ്ങനെയല്ല മരുന്ന് കുടിക്കുമ്പോ വിടും പിന്നെ അതുപോലെ തന്നെ പനിക്കും
ഉം വേറെ അസുഖം ഒന്നും വരാതെ ഇരുന്നാ മതി ഈ ഒന്നെ അവിടെ ഓരോരുത്തർക്കൊക്കെ ബില്ല് വന്നേക്കുന്നത് കാണണം അവരൊക്കെ പത് പ അവിടക്കെ പത്തോ അഞ്ഞൂറോ ഒക്കെ ജസ്റ്റ് ആശുപത്രിയിലോട്ട് വരുന്നവരല്ലേ അങ്ങനെ വല് ആകത്തില്ല ആ ഒരു രീതി വരുന്നവരൊക്കെ ഉണ്ടല്ലോ
അതെ അതെ അതെ പാ ശരിയാ അവർക്ക ആള് എവിടന്നും വല്ല കടവും മേടിച്ച് പണയക്കെ വെച്ചിട്ട്
ഉം അതെ നമ്മകൊ ഉള്ളുന്നറി നമ്മളൊ ഒരു അയ്യായിരം ആറായിരം ഒക്കെ അത്രയൊക്കെ ഞാനും പ്രതീക്ഷിചൊള്ളൂ മരുന്ന് ഓൾറെഡി വാങ്ങിച്ച് കൊടുത്തല്ലോ
ആ അത അന്നി് ട്ട് ഇത്രയും ഫയൽ ഇത് ഇത്തിരി കൂടുതലണോ എത്ര ദോസം കിടന്നു
രണ്ടോസം അപ്പംഅ ആഹ്‌ അന്നീട്ട് എങ്ങനെ പതിനഞ്ച് വന്നന്ന് ഒരു പിടുത്തോ ഇല്ല അവരോട് മാറി മറച്ച്ു എല്ലാം ചോദിച്ചിട്ട് അവര്
ആ പതിനഞ്ച് അടക്കാൻ നേരാണോ പറഞ്ഞത് അവര് പതിനഞ്ചായിന്നു
ആഹ്‌ അതെഅത് വരെ മിണ്ടി ഇല്ല ഇപ്പൊ ഒരു ദിവസം കൂടെകെ ടക്കുന്ന് ഇരുപത്തഞ്ച് പറഞ്ഞ
അതെന്നാ മേടില അത് മേടിക്കുന്ന ഈ പണിക്ക് പോയിട്ട് ഇത്രയും ആണുങ്ങളെകൊണ്ടൊക്കെ ഒന്ന് ചോയിപ്പിച്ച്നോക്കാമേല്ലായിരുന്നോ?
ആഹ്‌ ചോയിിച്ച അപ്പ അവര് പറയുന്ന നിങ്ങള് ഇവിടെ അതില്ലാത്ത ഗുളിക ഇട്ടായിരുന്നു നിങ്ങള്ൾ കൊടുക്കാത്ത ഗുളിക കൊടുത്താര്ന്ന് നിങ്ങള്ൾ വാങ്ങിക്കാത്ത ഗുളിക ഐ ന്റെ ഒന്ന് ഇക്ലൂഡ് ചെയ്തി
അത എന്നാലും അതിന് പതിന പത്തും ആയിരം രണ്ടായിരം വരെ ഉണ്ട ഗുളകക്കെ? പറയാൻ പറ മടി അയന്നെ ഗുളിക നിങ്ങള് കാണിക്കാൻ പറയാൻ മേലായ്ര്ന്നോ
ആഹ് അവര് കൊടുത്തുന്നാണ് അവര് പറയ്ന്ന നമ്മളോൾറെഡി വാങ്ങിച്ച് വെച്ചാ നമക്കറിയാലാേ ഞാൻ വാങ്ങിച്ച് വച്ച ഗുളികന്നാണ് ഇവര് കൊട്ത്തോണ്ടിര്ന്നത്
ആഹ് അപ്പ അവരോടോയ്ക്കണം അത് എന്നാ ഗുളക ഒന്ന് കാണിക്കാം പറയണമായിര്ന്ന് അങ്ങനൊന്ന് പ്രതികരിച്ചാ മതിയായ്ര്ന്നു
അത് അന്നേരം നമ്മള് അറിയുന്നില്ലല്ലോ അല്ലെ അന്നേരം അന്നേരം ചോയ്ക്കണമായിര്ന്ന് നമ്മള് അപ്പ അപ്പ ചോദിക്കണാ ഇനി അപ്പ അവര് പറയത്തില്ലേ
ഇത്രൊക്ക ആയി കെടന്നാരരോടെലും ചോയ്ക്കാൻ വരാൻ
ആഹ് അവിടെ കെടെന്നാേരൊക്കെ ഭയങ്കര ബില്ലാന്നാ പറയ്ന്നേ ഞാൻ എറെങ്ങി വന്നപ്പ എന്റെ ആഹ് കൂടെ പഠിച്ച ഒരു കൂട്ടുകാരിയെ കണ്ടായിര്ന്ന് അവളപ്പം പറഞ്ഞു വിടെ ആഹ് ഒരു അവളും അവിടെ ഉണ്ട് അട്മിറ്റായി ട്ട്ണ്ട് അപ്പം പറഞ്ഞു അവിടെ ഭയെങ്കെര ബില്ലാ നമ്മള് വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല പ്പം ഭയങ്കര ബുദ്ധിമുട്ടാന്ന് അവര് നല്ല ബില്ല് എഴ്തുവെന്ന്
അതേലേ
ഉം അത് അപ്പം ഓൾറെഡി അവിടെ ചെല്ലുന്നവർക്ക് അത്ര അത്ര നല്ല ചികിത്സയാ പക്ഷെ
ആഹ് ചികിത്സയാണ് പക്ഷെ ത്രേ എമൗണ്ട് കൊട്ക്കണ്ടേ ഇത്രേം പൈസ കൊട്ക്കണ്ടേ
ങ്ങേ എമൗണ്ടാണ് പ്രശ്നം നമുക്ക് അതല്ലേ ഇല്ലാത്തെ കാശുള്ളവർക്ക് പിന്നെ കൊഴപ്പവില്ല
ആഹ് അതെ അതെ അതെ
ഇല്ലാത്തവരെ സംബന്ധിച്ച് ഇപ്പം കടം വാങ്ങിച്ച ഇപ്പ എറെങ്ങി വന്നെത് ഇനിയിപ്പ അത് കൊട്ക്കാനുള്ള ഓ ട്ടവാ നമ്മളൊരടത്തൂടെ തീർത്തോണ്ട് വെര്മ്പഴേ ഹും ആഹ് ഒരെടെത്ത് ലോണും പ്രശ്നം തീർത്ത് വര്മ്പഴായിരിക്കും അപ്പർത്തൂന്ന് വേറെ പ്രശ്നം കേറി വര്ന്നെ അപ്പം നമ്മക്ക് എല്ലാം കൂടെ ആഹ് അതാ പ്രശ്നം സാധാരണക്കാരൊക്കെ പോയി കയ് ആഹ് കൊറവുണ്ട് പ്പം കെടെക്കുന്നു അത് ഇച്ചിരി ഒന്ന് ഇച്ചിരി ഒന്ന് മാറുമ്പഴ് ത്തേക്ക് പണീത്ത് താെടങ്ങും അതാ പ്രശ്നം അപ്പം ആഹ് ഇനിയിപ്പം നല്ലതായിട്ട് മാറാതൊന്നും പറ്റത്തില്ലല്ലോ ചെയ്യാന്
അതെ ഇതിലാെരു കോള് വര്ന്ന്ണ്ടെ നോക്ക
ആഹ് ശെരിയെ